ഹലോ കേൾക്ക്ന്നില്ലേ ആഹ് എന്ത വിശേഷം
എന്താ നല്ല വിശേഷം സുഖാണ് ഹ് ഹ് ഹ് ഫുഡ് കഴിക്കാനാവ്ണോള്ളു വടെ
അതെ
ത് കൈറ്റ് വാണം മക്കളെ പടിപ്പിക്കാ നിക്കാന്ച്ച്ട്ടാണ് ർണ്ണല് എന്റെ അഞ്ചത്തി ആള്-
പിന്നെ എന്താ ഫുഡ് രാത്രി
ചോറന്നെ ഉച്ചക്കത്തകൾത്തണ്ടല്ലോ അങ്ങനെ രണ്ട് ദിവസം നേരത്തിനണ് വെക്കര ഉം രാത്രി ചോർന്നേ ചോറെന്നെ കിട്ടണംന്നാലെ പള്ള ഫുള്ളായിന്ന് തോന്നള്ളൂ അഹ്
ചിലർക്ക് അങ്ങനെ തന്നെ ആഹ് ചോറിന് ചോറ്ന്നെ കിട്ടണം
അതെ ചിലൾക്ക് ചപ്പാത്തിയക്കെ മതിയാവ
ഉ ഉ നിക്കു അതെ ചോറ് വേണോ എന്റെ ഹസ്ബൻറിന്റെ ചപ്പാത്തി വേണോ
ആഹ അവിടെ അങ്ങനെ തന്നെ അവിടെ അവിടെ ഹസ്ബന്ഡ ഇങ്ങനെ എന്താണള്ള അത് മതി അട ഉപ്പാക്കാണ് കെട്ടിച്ചോടെപ്പ ഉപ്പാക്കാണ് ചപ്പാത്തി
അതെപ്പാത്തി വേണ്ടിരുംല്ലേ ഉം ഉ
രാത്രി ഉം
ഉം പിന്നെ അപ്പൊ എന്താ ചോറിക്കന്ന് കറി ഞാന ചപ്പാത്തി ഉണ്ടാക്ക
ആഹ ശരി ആ അതപ്പോ വരും വരുമ്പോത്തന് ആ് അത് കുഴപ്പില്ല തന്നല്ലേ പണി ഓരോ വർക്ക് ഇങ്ങനെ ചെയ്യുമ്പോ അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെതന്നെ പരിപാടി അല്ലാണ്ട് നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടാവല
അതെ പിന്നെ വേറെന്തേങ്കലും വർക്ക് ചെയ്യണ്ട നിങ്ങള്
ആ ഞാൻ വേറെങ്ങനെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രസ്സിന്റെ
ഡ്രെസ്സിന്റെ ആ അങ്ങനെ ഓൺലൈൻ അയക്കാണ്ട്
ഓൺലൈന ആയിട്ട് ആ പിന്നെ നമക്ക് സ്റ്റോറുണ്ട് അങ്ങനെ ഉം സ്റ്റോറ ഓൺലൈൻ സ്റ്റോറണ് കേട്ടോ പുൊറത്ത് ഷോപ്പ ആയിട്ടില്ല
എന്നാലും അതേലും ഉണ്ടല്ലോ ആ എങ്ങനെണ്ട് എന്നട്ട് അതിന്റെ സെലിങ്ങൊക്കെ
കൊഴപ്പില്ലന്ന് പറയാനുള്ളൂ ഉഷാറായിട്ട് പോണില്ല
ഏതൊക്കെ ഡ്രസ്സസ് ഉള്ള അതില് ചുരിദാർ മാക്സി അങ്ങനത്തെക്കെ ആണോ
വെസ്റ്റേണും പാർട്ടി വേറും പിന്നെ വേറെ എന്തേും ചെയ്യണണ്ടോ ഇയാള്
ഞാന് വേറെ പ്രത്യേകിച്ചായിട്ട് വന്നില്ല വേറെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ അങ്ങനെ ക്രോശ ഉണ്ടല്ലോ അത് ചെയ്തോക്കോ അത് കിട്ടുമ്പോ ഒരു എന്താ പറയാ വേറൊന്നും ചിന്തിക്കൂല ഇത് തെറ്റ് റ്റോ എന്നുള്ളതില്
അയില്ല ശരിയാണ് അതിപ്പോ അടിച്ചിരുന്നോ കോഴ്സ് എടുത്ത് പഠിച്ചിരുന്നോ
കോഴ്സെടുത്ത് പഠിച്ചല്ല യൂട്യൂബ് നോക്കി പഠിച്ചു
യൂട്യൂബ് നോക്കി പിടിച്ച അല്ലപ്പ അതിന്റെ ഇങ്ങനെ ഓരോ ഇതിലും കോഴ്സുകള ഉണ്ടല്ലോ
കോഴസാള ഇണ്ട് ഞാന് ഫസ്റ്റ് ചേരണം വിചാരിച്ചിന് പക്ഷെ പൈസ നമ്മളെ കൊണ്ടൊക്കൂല അഫോർഡബിൾ ആയിട്ടുള്ള ഉണ്ട്
അഫോഡബിളായിറ്റ്ള്ളതും ണ്ടല്ലോ പറീമ്പോലെ ഉം ഈ ഊറ്റൂബിന്ന് പഠിക്കുമ്പോൽതന്നേണ് ഈ ഓൺലൈൻകൊയ്‌സിൽ ചേർന്നാലും ഉം അതില്നല്ലത് ഓഫ്ലൈനായിട്ട് പോവാമ്പ പറ്റാണെങ്കിപിന്നമ്മക്ക് കൊറച്ചൂടിഒരിത് തോന്നും
അത്പിന്നെ യാ ഞാനെല്ലോങ്ങനെ നോക്കി എ പഠി ചേച് ന്തറയാ ഈ നൂൽനെ പറ്റി ഇതിന്റെ സാനങ്ങളെ പറ്റിയൊക്കെ ഒക്കെ ഓൺലൈൻ നോക്കി എങ്ങനെ എ എന്തൊക്കെയാണ് എങ്ങനെക്കെയാണ് യൂസെയ്യ അങ്ങനൊക്കെ
യൂട്യൂബിൽനോക്കി പഠിക്കണ പോൽതന്നെണോ? പ്പോ ഓൺലൈൻകോഴ്സ് പഠിച്ചാല് പിന്നമ്മക്കൊരു തൃപ്തി തോന്നണന്നുണ്ടെ ഓഫ്‌ലൈൻ ആയിട്ട് പഠിക്കണം.
ആ അത്ഞ്ഞിപ്പോന്തായാലും ഉം അയിഞ്ഞിപ്പോ നടക്കലിണ്ടാവൂല്ല. അ ആ നമ്മല്ലെപിന്ന്യ ഓൺലൈൻ അല്ലേ യൂട്യൂബൊക്കെ നോക്കി പഠിക്കാനല്ലതാ അമ്മള കൊണ്ടക്കതക്കെ പറ്റു
അതൊക്കെ നടക്കോള്ളൂ ഹ്ഹ്ഹ് ഉം.
ഉം മക്കള്ണ്ടോങ്ങക്ക്?
ആ ണ്ട് രണ്ടാള്ണ്ട്.
എഹ്.
ഉം
ഹ്മ്മ് ഞാനിപ്പോ പ്രെഗ്നന്റാണ് അത് പിന്നെ ആ ഒരു സമയത്ത്
അതെ ആ അപ്പപിന്നെ അങ്ങനള്ളൊക്കെ ചിയ്യണേ നല്ലത്. രാത്രിയൊന്നും ചിയ്യണ്ട ട്ടോ.
ഏ അന്തങ്ങനെ? ആന്തങ്ങനെ?
അല്ലങ്ങനെ പറീണേക്ക തുന്നമ്പാടില്ല്യന്ന്ള്ളത്. അപ്പോത് തുന്നിയെന്തെങ്കിലും സംഭവം സൂചിയോണ്ടുള്ളൊരു പരിവാട്യല്ലേ. രാത്രി സൂചിന്നൂലുട്ത്ട്ട് തുന്നാമ്പാടില്ലത്രേ പ്രെഗ്നന്റായിരിക്കുമ്പോ.
അങ്ങനൊക്കെണ്ട് ഹ്ഹഹ്ഹ എന്നാ ഇൻക്ക് കെട്ടിച്ചോടുത്ത ആകൊരു ടൈമ് അങ്ങൻ ങ്ങനല്ല ഹ് ആ ആ പറെ രാത്രിഒര് സംമേംന്തറയ ഞാലെൻക്ക് മ്മാന്റിപ്പാന്റയൊക്കെടീല്ന്ന് ചിയ്യമ്മട്യ.
അയ്ശേരി ഹ്ഹഹ്ഹ ആപ്പെന്ത ക്രോഷൻ്റെവർക്കല്ലേ? ആ ഫോണിക്കൂടള്ള വർക്കും വോയിസ്സുട്ടുള്ളൊക്കെണെങ്കിലൊരു മട്യവിചരിക്കും.
അ അതാണ് അപ്രത്യേച്ചോന്നല്ല ശെന്തോ മടി ഓലമു മ്പിന്ന് ചെയ്യണേ അപ്പൊരാണേ വേം എട്ടണി എട്ടരവുമ്പതന്നെ കെടന്നൊറങ്ങും.
ആഹ
അവനെ ൻക്ക് പിന്നെ ആ പിന്നെ ഞാനാണെങ്കി ഇവടെ ന്റെ വീട്ടിലാണെങ്കി പയ്നൊന്ന് മണിയാവൊറങ്ങണങ്കില്
രാത്രി ഹ്ഹ്മ് അപ്പ രാത്രിയായിരിക്കും ഫുള്ള് ചെയ്യല് മ്മ്ഹ്. ആഹ പൊതുവേ. ങ്ങനെ പറീണെകേക്കാ രാത്രി മ്മൾ തുന്നാമ്പാടില്ല ഞ്ഞി ക്രോശേന്റെ വർക്ക് അയ്ല് പെടോന്നറീല്ലട്ടോ. സൂചീ അതുസൂചിന്നൂലുആണല്ലോ ഞ്ഞി പ്പോയ്നെന്താ അവസ്ഥന്നറീല്ല മഹ്ഹ്ഹ്ഹ് അതെഅതെ ആഹ്.
പിന്നെ പിന്നെങ്ങനെ ബോറട്ച്ച്ചുമ്പോ ബുക്കൊക്കെ വായ്ച്ചും അങ്ങനെ.
ആഹ് അ ഫസ്റ്റ് പ്രഗ്നൻസി ആണോ?
അങ്ങനെന്തേലൊക്കെണ്ടങ്കില് പി
ആ് ആ ആ ആദ്യത്തെ പ്രഗ്നൻസി ആണൊയ്ക്ക? ആഹ് ശരി എത്ര മാസായി?
കൊഴപ്പൊന്നുല്ല്യേലോ ആഹ് കൊഴപ്പൊന്നുല്ല്യേലോ ചോയ്
കുഴപ്പോന്നില്ലിപ്പോ.
ശർദ്ധിം കാര്വങ്ങള് ഒന്നും.
അതൊക്കെ മാറി ഇപ്പോ സുഖമായിട്ടിരിക്കണോ ഇല്ലല്ല
അതല്ലേ ഒക്കെണ്ടായി ആ അപ്പൊ എത്ര മാസായി?
പിന്നെ ആ.
കേക്കണില്ലേ?
ഇണ്ട് ഇണ്ട് കേക്കുന്നുണ്ട് ആ ആ വേറെന്താ വിശേഷം
ഇല്ലായിനും അല്ല ഇതുവരെ കൊഴപ്പങ്ങളയ്നു ഇപ്പൊ കൊഴപ്പൊന്നുമല്ല
ആ ആ ഇനിപ്പോ എന്നാ ഹസ്ബൻഡറിന്റെ വീട്ടേക്ക് പോവാ
ഈ ശനിയാഴ്ച ഇന്റെ നാത്തൂന്റെ പ്രസവം കഴിഞ്ഞ് ഇപ്പോലെ തൊണ്ണൂറ് കഴിഞ്ഞ്ങ്ങനെ ഓലെ വീട് വീട്ട്ലാണ് അപം ഓല് വന്ന്ട്ട് പോന്നാമതീലേന്നൊര് ചോദ്യം ചോയ്ച്ചപം ആയികോട്ടന്നർഞു ന്നാ പിന്നെ അങ്ങനാവട്ടെ വിചാരിച്ച് പിന്നേം ചെലപ്പോ ഈ ഞായറാഴ്ച അല്ല ശനിയായ്ച കൊണ്ടോന്ന്ട്ട് ഞായറാഴ്ച പിറ്റേന്ന് രാവിലെ അല്ലെ വൈകുന്നേരൊക്കാ യിട്ട് പോണം
പോണം മ്മ് മ്മ് ഏഴായിട്ടുണ്ടാവൂലേ അപ്പൊ
മ്മ് ഏഴ് അല്ല ആറ് തൊടങ്ങീട്ടൊള്ളു
അതെ ആ ആ ശരി മ്മ് ആ ഓക്കെ എല്ല് മക് മക്കള് ഇവാടെ ഇല്ല ഒരാള് പ്ലസ് വണ്ണിൽകാണ് അപ്പൊ പിന്നെ പഠിക്കല് ആയിട്ടില്ലല്ലോ അലോട്ട്മെന്റൊക്കെ കിട്ടി ഇതായിട്ടല്ലേള്ളൂ ജോയിൻ ആയിട്ടില്ല ഒരാള് ചെറിയ ചെറുതാണ്
ആ എവടെ രൺ എവട് വല്ല്യനിയത്തി ഞങ്ങള് ഏഴ് മക്കളാ
ആ
ആ അപ്പൊ തത് താത്തിം കാക്കയൊക്കെ പിന്നെ ഓലൊകായ് കാക്ക ഗൾഫിലാണ് താത്ത ഇപ്പൊ കെട്ടിച്ചോടത്താണ് ഓള് കുട്ടികൾ കുട്യാക് സ്കൂളൊകെണ്ടല്ലോ
ആ ആ ഞാന് ഞങ്ങളും ഏഴ് മക്കളാട്ടോ
ഏ ങ്ങളെ വീട്ടിലോ
ഞങ്ങളെ വീട്ടില്
ഏ
വല്ല്യ ഫാമിലിയാ ഇവടെ ഇപ്പ ഞാനും ഇൻ്റെ രണ്ട് മക്കളും ഹസ്ബൻറും മാത്രേ ഉള്ളൂ മ്മ് ആ ഈന്റെമ്മാന്റെ ഫാമിലി അങ്ങൻ തന്നെ ഇൻ്റേമ്മാൻ്റ് ഇന്റെമ്മാൻ്റെമ്മാക് പത്ത് മാക്കള്ണ്ട്
ആ ആ
മ്മ് ആ ഞങ്ങള് ഒറ്റക്ക് വീട്ട്ലാ
ആ അതെന്നൊര് സമാദാനാണ്
അതെ അനക്ക് കല്യാണം കഴിച് ച്ചോട്ത്ത് ആരേണ്ട് ഒറ്റക്ക് ഏളേച്ചി ഒക്കെ ഇണ്ടോ
ഏളച്ചിയല്ലാ ഞങ്ങൾക്കൊക്കെ ഞങ്ങക്ക് അല്ല അ നാത്തൂനാ കാക്കന്റെ പെണ്ണ്ങ്ങള്
നാത്തൂന് ആ ആ ആ
ഇവിടെ ഞ ഞാൻ ചെറിയ മരോളാ ഞ് ആ വീട് ഞങ്ങള് ഇഞാവീട് മാറണ്ടാവശ്യൊന്നുല്ലല്ലോ
ആ ശരിയാ മ്മ് ളേലെ മേലെ എത്ര പേരുണ്ട്
മേലെ രണ്ടാൾക്കാര് രണ്ടാളും കല്യാണം കഴിഞ്ഞ് രണ്ടാളും പെരമാറിക്കണ് ഓലൊക്കെ താത്തക്ക് താ രണ്ട കുട്ടികളുണ്ട് താത്തക്ക് കെട്ടിച്ചോടുത്താണ് പിന്നെ നായമുത്തച്ചിയും മൂത്തച്ഛനും ഒക്കെ പ പെരമാറിക്കണ് കല്യാണം കിട്ട് കൊറേക്കണ അപ്പൊ പിന്നെ അങ്ങനെ പരമാറിപ്പോയല്ലേ
ആ ആ
ഏ ഞാനും ഉമ്മേ ഇപ്പെ പോലും തന്നെുണ്ട് അവളെ വീട്ടില്
ആയ് ശരി അപ്പൊ ആളൊന്നുല്ല
എഹ് ആളൊന്നുല്ല പിന്ന നേര വൊകുല്ല എ എപ്പളേലൊക്കെ ഓരോട്‌ത്ത വണ്ടിം പാ
ബന്റ് നാട്ടിലില്ലല്ലേ?
ആ ഓല് വട്ത്തെന്നണ്ട്.
നാട്ടിലന്നെ അതെ ആഹ് ആഹ് ശെരി. ഉം
ഉം
പിന്നെ ന്നപ്പ എപ്പഴാ ഫുട് ഞങ്ങള് ഇതാ പ്പൊ ഒമ്പ മണിയാമ്പൊത്ത്ന് കഴിക്കും.
ഏഹ്
ഉം ഇങ്ങള് ഫുഡയ്ക്കാൻ വൈകോ
പ്പോല് വരാ പർഞ്ഞ്ക്ക്ണ്. അപ്പൊ ഞ്ഞ് എന്തായാലും ഇപ്പൊ കൊർച്ച് ഫുഡയ്ച്ചാലെ പൊർത്ത്ക്ക് എന്തായാലും പോണ്ട്യരും ൻക്ക്.
ആഹ് ആഹ് ശെരി പൊർത്തോയി കഴിക്കായ്യ?
മിക്കവാറും പൊർത്ത് പോയിക്ക ഓല് പർഞ്ഞ് ഞൻ വരാന്ന് വരണ്ട് ന്ന് എന്തായാലും വരാന്ന് പർഞ്ഞ്ക്ക്ണ്.
പൂതിയളൊക്കെ ണ്ടാവും അല്ലേ ലേ.
അവ് പറയാണ്ടോ പൂതിയള ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഇങ്ങനെ ഇട്ടച്ചക്കാ പൊർത്ത് ആഹ് തൊടക്കത്തിലൊക്കെ ആ സമയത്ത് ഇൻക്ക് ഒരു പൂതിയില്ലേനി. ഒന്ന് എന്ത് വള്ളേല് കുട് ച്ചാൻ കഴിഞ്ഞാ മതിയേന്നള്ളോ
മതിയെന്ന് തോന്നും.
അത്രിം പ്രശ്നേന്ന് ഞാ ഹോസ്പിറ്റല് അഡ്മിറ്റ് വരെ ആയ്
അതെ ആഹ് ഇന്റെ താത്ത അങ്ങനേര്ന്നു. പ്രഗ്നൻസി കയ്യുന്ന വരേ ഓ ക്ക് ശർദ്ധിയായ്രുന്നു.
ഞാന് ഇൻക്കങ്ങനേർഞ്ഞ എല്ലാർക്കും അത്ഭുതം ശേ ന്റെ താത്തക്ക് നാല് പ്രസവത്തില് ഒരു കൊയ്പ്പൊല്ലേനി.
ഉം പക്ഷെ ചെിലോര് പറയും നമക്ക് പ്രഗ്നൻസി ല് പ്രശ്നങ്ങള് ഇങ്ങനെ വയ്യായ്ക ആണ്ന്ന്ണ്ടെങ്കി പ്രസവം സൂപ്പറായിരിക്കുത്രേ നല്ല സുഖായിട്ട് കെയ്യും ഇൻ്റെ ത താത്താക്ക് അങ്ങനേര്ന്ന്വെയ് ഓളറ്യ ഒന്നും അറിഞ്ഞില പക്ഷേ അതേ വരിം ഞാൻ അനുഭവിച്ച്ക്ക്ണ് പത്ത് മാ ഒമ്പത് മാസും ഞാ നനുഭവിക്ക്ണ് അറ്യ
ഏഹ് ഞാന് ഇൻക്ക് ഇപ്പഴാണ് ഇപ്പൊ ഒന്ന് പച്ചെള്ള ആഹ് പത്ത് പയ്നൊന്ന്ൻറ്റായി ഓക്കെ ഇന്നാല് ഇൻഷാ
ഓക്കെ